ഹലോ?
കേൾക്കുന്നുണ്ടോ?
ഹലോ?
ഹലോ? കേൾക്കുനിലൊ ഹലോ? ഹലോ? ഹലോ?
ഹ
കേൾക്കുന്നുണ്ടല്ലോ. അവിടെ കേൾക്കാൻ മേലേ? ഹലോ?
ഹലോ?
ഹലോ?
ആഹ്
ഇപ്പൊ കേക്കാം ക്ലിയറ എനിക്ക് ആദ്യമേ കേക്കാരുന്നു കുഴപ്പില്ലരുന്നല്ലോ.
എനിക്ക് കേക്കാൻ പറ്റള്ളായിരുന്നു എന്നാ വിശേഷക്കെ.
ആഹ് എന്താ വിശേഷം സുഖം.
ആഹ് ന്നിആയിരുന്നു.
ഞാന് ആഹ് ചായ കുടിച്ചു കഴിഞ്ഞു. വൈകുന്നേരം ചോറ് ഉണ്ണല് ഇല്ലല്ലോ ചായ കുട
ഇല്ലലേ ഉം
ഇല്ല അപ്പോ രണ്ട് മൂന്ന് ദിവസായിട്ട് ഷുഗർ ഇച്ചിരി കൂടുതലാ
അതെയാ
ആഹ് എന്താ കാര്യംന്ന് അറിയാ പാടില്ല
ഉം മക്കളെല്ലാ കഴിച്ചാ
അപ്പ ആഹ് അതുകൊണ്ട് ഞാന് ഒരു വൈന്നേരം അഞ്ച് മണിയായപ്പോത്തേന് ഇൻസുലിൻ എടുത്തിട്ട് പോയതാ അപ്പൊ
ആഹ്
നല്ല വിശപ്പ് അതുകൊണ്ട് വന്ന് ചായ കുടിച്ചു ഇപ്പോ ഉറക്കം പൊതുവെ കുറവാണ് ഈ ലോകകപ്പ് നടക്കുന്ന കൊണ്ടേ
ആഹ് അങ്ങനെ ഇരിക്കുവായിരിക്കു ലോകകപ്പ് കാണാൻ മൂന്ന് മണിക്കങ്ങാണ്ടല്ലെ രാത്രി
എങ്ങനെ
മൂന്ന് മണിക്കാ രാത്രി ലോകപ്പ്
ആഹ് ഇന്നത്തെ കളി ഒമ്പതരക്ക് തുടങ്ങും പല ദിവസവും പല സമയത്താ
ഉം മൂന്നുണിക്ക് പിള്ളേര് കാത്തിരിക്കുന്ന കാണ്ടായിരുന്നു
ആഹ് അത് ബ്രസീലിന്റെ കളിയായിരുന്നു കഴിഞ്ഞ ദിസം മൂന്നര
ഉം ആഹ്
പത്ത് ഒമ്പതരക്കുണ്ട് പത്തരയ്ക്ക് ചിലപ്പോ വരും പന്ത്രണ്ടരയ്ക്ക് വരും മൂന്ന് മണിക്ക് വരും ആറര മണിക്ക് വരും
ഉം
അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇത് വരുന്നത്
ഉം ഉം
നിങ്ങടെ ചായ കൂടിയൊകെ കഴിഞ്ഞോ
ബുണ് കയിഞ്ഞു അവിയല് അവിയല് കൂടുതലും ചോറ് ഇത്തിരിം എടുത്ത് കഴിച്ചു
അത് ശരി ഉം അപ്പൊ ചക്ക നാളെ നമുക്ക് ഇട്ടാലോ
ഏഹ്
ന ഇട്ട് രാവിലെ സോപ്പോല് കൊണ്ട് വന്നേരെ
ആഹ് ആഹ് ആഹ് ആഹ് നാളെ ഇടാന്ന് വിചാരിക്കുന്നു അപ്പം നയച്ചിരിടെ ഉച്ചക്ക് പറയാട്ടോ ഇത് അടുത്ത് പിടിച്ച് പറ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല
ഞാനിച്ചിരിച്ച പറയണത് ഏഹ് ഇവിടെ ചെറി ശബ്ദക്കുറവുണ്ട് എന്താലും എന്താ അത് അത്രക്ക് കൊഴപ്പല്ല
ആഹ്
ച്ച പറയണത് ഉം വൈഫിന്റെ അടുത്ത് തിരുന്ന് സംസാരിക്കണന്നെ
അതേലേ
ആഹ്
എന്താന്നറിയില്ല ഒര് ചെറിയ പ്രോബ്ലം ഉണ്ട് കേക്കുന്നുണ്ട് എന്നാലും ചെല സമയത്ത് സൗണ്ട് കുറഞ്ഞു പോവുന്നു. അതാണൊരു വിഷയം
മീറ്റിംഗ് ഫൗളായിരി
എപ്പഴുല്ല. ചെല സമയത്ത്. വിട്ടുപോകുന്ന പോലെ ഒക്കെ തോന്നുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് കണക്റ്റാവുന്നേനെ ഏഹ്
ആഹ്
കണക്റ്റാകുന്നേന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ആഹ് വിട്ടു വിട്ട് പോവുന്നു. അല്ലാത്ത സമയത്ത് നല്ല ക്ലിയറാ. അതെന്താണങ്ങനെ? നെറ്റ് കറക്റ്റല്ലേ പ്രോപ്പറല്ലേ? നെ റ്റ് പ്രോപ്പറല്ലേ അങ്ങനെ എന്തെങ്കിലും പ്രശ്ന ഉണ്ടോ?
പ്പെങ്ങനെ
ഞാൻ വൈഫെ അടുത്തെന്നെ ഇരിക്ക്ണത്. ഏഹ് ന്നെ പിള്ളേര് ടിവി വെച്ച് കണ്ടോണ്ടിരിക്കുവാണ്. ആഹ് കൊറച്ചുമ്പ് കോൾ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ക്ലിയറായിട്ട് കിട്ടിയായിരുന്നു ഒരു കൊഴപ്പോല്ലായിരുന്നു
അതെയോ ആഹ് ഇപ്പൊ കൊ ക്ലിയറാവുന്നുണ്ട്. നല്ല ക്ലിയറായിട്ട് കേക്കാം. ചെലെ സമയത്തേ ഒള്ളൂ.
ആഹ് എന്തേ ഒരു ഇഷ്യൂ ആണായിരിക്കും വേറെ
ആഹ് പറയുന്ന സംഭാഷണം ഫസ്റ്റ് ലെറ്റ്റൊക്കെ വളരെ സൗണ്ട് കൊറഞ്ഞിട്ട് ആണ് ഇങ്ങോട്ട് കേറി വരുന്നത് അവിടെം അങ്ങനെ ആണോ
ആഹ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്
കിട്ടുന്നുണ്ട് ആഹ് അപ്പോ രണ്ടാമത് ഇങ്ങോട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ല ഉണ്ട്.
ഉം ഉം എല്ലാരും വൈകുന്നേരം ഫുഡാണോ എന്ത് ചായയാണൊ കുടിക്കെണ് അതോ ഇല്ല ചോറുണ്
അല്ല ഇവിടേ ഞാൻ മാത്രേ ഇങ്ങനെ ചായ കുടിക്കുന്നുള്ളു നമ്മളെ ഈ ഇതിൻ്റകത് ഒരുവിഷയം എന്നാനറിയോ ഈ ചോറ്ന്ന് പറയുമ്പോ കൂടുതലും കാർബോഹൈഡ്രേറ്റാ.
ആഹ്
ഈ കാർബോഹൈഡ്രേറ്റ് വിഘടിച്ചാണല്ലൊ ഷുഗറായി മാറുന്നത് അപ്പൊ ചോറ് പരമാവധി ഒഴിവാക്കുക ന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഫുഡ്ഡ് എടുക്കുവാണെങ്കി തന്നെയും ആഹ് ഒരു തവി ചോറും ബാക്കി പച്ചക്കറികളെല്ലാംകൂടെ കൂട്ടിയാണ് നമ്മള് കഴിക്കുന്നത്. അപ്പ അങ്ങനെ കഴിക്കുവാണെങ്കില് ഷുഗർ ഒരു പരിധിവരെ കണ്ട്രോളൈത് നിർത്താൻ പ
ഉം ഞാന് ഒരുപിടി ചോറും കൊറച്ച് തൊര തോരനും കൂട്ടി ചോറ്ന്നിട്ട് ഇപ്പൊവന്ന് ഇരുന്നതേ ഒള്ളൂ.
ആഹ്.
ഉമ്മരം കൂട്ടി ട്ത്ത്
ആഹ് അപ്പൊ ഇവിടെ ഞാന് ഒരു നേരം ഉച്ചക്ക് മാത്രമാണ് ചോറ് കഴിക്കുന്നെ. വൈന്നേരങ്ങളിലും രാവിലേയും ഈ അപ്പം, പുട്ട്, ദോശ, ഇഡ്ലി അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റമാണ് സാധാരണ കഴിക്ക്ന്നെ.
പുട്ട് തിന്നുമ്പം നെഞ്ചെരിയൂലെ അപ്പം.
എങ്ങനെ
പുട്ട് തിന്നുമ്പം നെഞ്ചെരിവോ.
ഇല്ല അങ്ങനെയുള്ള വിഷയൊന്നുല്ല ഇതെന്നാന് വെച്ചൈഴ്നാ നമ്മള് ഈ എണ്ണ പലഹാരങ്ങള് കൂടുതൽ കഴിച്ചൈ ഴിഞ്ഞാല് അങ്ങനെ ഒരു വിഷയുണ്ടാവും അതു അല്ലാ ഈ ക്രമം തെറ്റി വൈന്നേരങ്ങളില് ഈ എണ്ണപ്പത്തിരിയില്ലേ അതേപോലെയുള്ള സാനങ്ങള് സാമൂസ അങ്ങനെയുള്ള ഐ ത് കഴിച്ചഴിഞ്ഞാൽ ഈ നെഞ്ചരിച്ചില് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും അല്ലാതെ വിഷയൊന്നുല്ലാട്ടോ
ഉം ഉം ഇന്ന് മഴ പെയ്തില്ലലേ നല്ല വെയിലായിര്ന്നല്ലേ
എഹ് ഇന്ന് അത്യാവശ്യം നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തുണിയൊക്കെ ഒണങ്ങാൻ പറ്റി ഇനിഇപ്പം നാളെ രാവിലെ മഴ ഇല്ലെങ്കിലാണ് നമുക്ക് പ്ലാവില് കേറാൻ പറ്റുള്ളൂ പ്ലാവില് കേറണം ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ തന്നെ കേറണം
ഉം
പിന്നീട് ഉച്ചക്കത്തേക്കോ വൈന്നേരത്തേക്കോ അത് വെച്ചിട്ട് കാര്യല്ലല്ലോ അപ്പൊ രാവി ലെ മഴ ഇല്ലാന്നുണ്ടെങ്കില് നമ്മൾ പ്ലാവി കേറി ചക്കയെല്ലാം ഇറക്കും എന്നിട്ട് എങ്ങനെ
എത്രണ്ണോണ്ട് ഒത്തിരി ഉണ്ടോന്നോയ്ച്ചാ
ചെറുതാ എണ്ണം കൂടുതലുണ്ട് പക്ഷേ വലുത് രണ്ടെണ്ണങ്ങാണ്ടൊള്ളൂ ബാക്കിയെല്ലാം ചെറുതാ
ആണല്ലേ
ആഹ് അപ്പ ഈ അവസാനം ലാസ്റ്റ് ലാസ്റ്റ് വരുമ്പത്തേനു അത് വലുപ്പം വെക്കും
ഉം ആഹ് ഉം വെക്കും വെക്കും
ആഹ് കുറവായിരിക്കും അങ്ങനെരു പ്രോബ്ലം ഉണ്ട്
ന്ന്ട്ട്
ഇവ്ടത്തെ പ്ലാവില് ഒന്ന് തീർന്ന് അത് തീരുമ്പോ അടുത്ത പൊട്ട് വരുവാ അല്ലാ സീസനൊന്നും ഇല്ല
ആഹ് അത് ഈ വിയറ്റ്നാം ഇയർലി ഇയർലിന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വർഷം മുഴുവൻ കായ്ക്കുന്ന പ്ലാവാണ് ഈ പുതിയ ബെഡ്
ഉം
ഇപ്പൊ നമ്മുടെ നാടൻ പ്ലവുകൾക്ക്ന്ന് പറഞ്ഞാ അയ്നൊരു സീസണുണ്ടല്ലോ അത് ഏതാണ്ടൊരു നവംബർ മുതല് ഏപ്രിൽ, മെയ്, ജൂൺ വരെ ഒക്കെ നിളുന്ന ഒരു സീസൺ സമയത്താണ് ഇത് കായ്ക്കൊള്ളു പിന്നള്ള സമയത്ത് ഉണ്ടാവത്തില്ല ഈ ബെഡ് ആണെങ്കിലും അങ്ങനെ തന്നെ ഈ ഈ പുതിയ മോഡൽസ് ഏഹ് പ്ലാവുകളാണ് ഈ വിയറ്റ്നാം എയർലിന്ന് പറഞ്ഞ പോലെ സംഭവം അതാണ് വർഷത്തിൽ മുഴുവൻ ചക്ക ഉണ്ടാവുന്നഹ് അഹ് ഓർണ്ണം എപ്പഴും ഉണ്ടാവും അങ്ങനെയല്ലേ
ത്ങ്ങൻന്നെ ആഹ് രണ്ടെണ്ണത്തിലുണ്ട് എപ്പഴും തന്നെയുള്ള ചെറിയേ പക്ഷെത് മുഴുപ്പില്ല തീരെ ചെറ്താ
ആഹ് അഭ്യൂണൊക്കെ ഉണ്ടോ ഇപ്പം
അവിയുഇല്ല അവിയുഉണ്ടാവുന്ന സമയം ആവുന്നേ ഒള്ളൂ ഇത്തവണ പൂവൊന്നും ഇട്ടിട്ടില്ല ആഹ് ഇത്തവണ പൂവൊന്നും വന്നിട്ടില്ല
ആഹ്
കഴിഞ്ഞ പ്രാവശ്യം മഴ തുടങ്ങിയപ്പോയാ പൂവൊന്നുഇട്ടത് അങ്ങോട്ട് പോയി മറ്റേ ഇതുണ്ടന്ന്. ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടില് പൂവ് ഉണ്ടായി നിപ്പുണ്ട്.
അതെയോ. ഡ്രാഗൺ ഫ്രൂട്ട് ഏത് കളറാ അത്
റോസ്
ഒത്തിരി ഉണ്ടാകാറുണ്ടോ അത്?
ചെറുതാ ഉണ്ടായിരുന്ന. വലിയ പൂവൊക്കെ വെച്ച് ചെറിയ കായ ഉണ്ടാവുന്നുള്ളു.
ആ വേറെ ഒരു പഴം അവിടി ഇല്ലായിരുന്നോ നമ്മൾ ഈ നാക്കെ ഇടുമ്പം ഒരു മധുരോ പല സൈസിൽ ആ മിറാക്കിൽ അതുണ്ടോ?
അതില്ല. ഇപ്പ ഇല്ല. ഇടക്കെ ഉണ്ടാവുള്ളൂ.
ആ ആ അതില് ഈ അഭീണല്ല. വേറെ ഒരു പഴം ഇടക്ക് നമ്മൾ പറഞ്ഞല്ലോ. ഒരു ബ്രൗൺ കളറുള്ള അതിന്റെ പേരിന്ന. നല്ല വെലയുള്ളൊരു സാധനം. ആ അവക്കാടോ.
ആ അവക്കാഡോ. ആഹ് ആഹ് ആഹ് അവക്കാഡോ നല്ലലല്ലേ.
ആ അത് അവെടെ നട്ടുവെച്ചിട്ടുണ്ടോ നിങ്ങള്. അതിലുണ്ടാവുന്നോണ്ടോ?
ഒണ്ടായിട്ടില്ല. ഒണ്ടായിട്ടില്ല. നട്ട് വെച്ചിട്ടൊണ്ട്.
ആ അത് ഈ വൈറ്റമിൻ ബി കൊറവുള്ളവർക്കൊക്കെ നല്ല സാധനാവ.
ആം.
അതിന് നല്ല വെലയുണ്ടല്ലോ.
അത് നല്ല വെലയാമ്പോ തോന്നെ. രണ്ടെണ്ണം കൊണ്ടു പോ മുന്നൂറ്റിമൂപ്പത് രൂപന്നൊക്കെ പറയണേ. ഇത് ആ അത് അതിൽ തേച്ച് കൊടുക്കാൻ നല്ല ടേസ്റ്റാണല്ലോ.
ആഹ് അത് തന്നെ. അത് നമ്മള് ഈ ജ്യൂസൊക്കെ അടിക്കാനാണെങ്കിലും. നല്ല സെറ്റപ്പാ ആ സാധനം.
ആ ഓറഞ്ച് നാരങ്ങ ഒണ്ട് ചെറുത്.
ആ അത് എനിക്ക് വേണം കേട്ടോ. കൊറച്ച് തരുവോ?
ഇല്ല കാ ഒത്തിരിയില്ല. ചെറിയ തൈയല്ലേ.
ആഹ് അത് വല്യ വലുപ്പം വെക്കില്ല. ഞാന്. ആ ഞാനീ നേരത്തെ ഈ ടൈൽസിന്റെ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ സാധനം നമ്മളി പണിയാൻ പോവുന്ന സൈറ്റില് ഉണ്ടാകുവാരുന്നു. അവടെന്ന് ഞാനത് പറിച്ചോണ്ട് വെരും.
ആം.
അപ്പ ആഹ് നമ്മക്ക് ഈ വെറുതെ സാധാ നാരങ്ങാനേക്കാളും വേറൊരു ടേസ്റ്റാതിന്. ഈ ഉപ്പൊക്കെ ഇട്ട് കുടിക്കാനെക്കെ ആണെങ്കിൽ അടിപൊളിയാ. എനിക്ക് വെല്യേ അതിൻ്റെ ടേസ്റ്റ് വെല്യാ ഇഷ്ടവാ.
ഉം, ചെറുതല്ലേച്ചാന്ന്. അത് വടിച്ചോടനെ കുടിക്കണം അല്ലേ കയ്ക്കും.
ആ അതതെ. ചെറിയ സാധനം. അത് ചെറുതാണെങ്കില് രണ്ട് മൂന്നെണ്ണക്കെ നമുക്ക് പിഴിയണ്ടി വെരും. പക്ഷെ അത് നല്ല സെപ് ഇഷ്ടപ്പെടും. സാധാ നാരങ്ങാടെ അത്രയും എഫക്റ്റില്ല. വേറൊരു രീതിയത്.
ഓറഞ്ചും നാരങ്ങയും കൂടെ കൂടി കലർന്നൊള്ളതാ.
ആ അങ്ങനെ ഒരു സെറ്റപ്പാണ് അയിന്റെ. ഈ പ്രാവശ്യം നെല്ലിക്കയൊന്നും വെല്യാ കാര്യവായിട്ട് ഒണ്ടായില്ലാന്ന് തോന്നുന്നുവല്ലേ.
നെല്ലിക്ക ഒണ്ടായില്ല. കൊറെ ഇവര് വന്ന് വെട്ടി കളഞ്ഞെന്നേ. എന്നാ ലൈൻമാൻമാരെ ഉം ടച്ച് വെട്ടാൻ വെരുന്നത്.
അത് ശരിയാ. അവമാരത് ലൈനിൽ ടച്ച് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെട്ടിക്കളയും. ഒരു കണക്കിനത് നല്ലതാട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഈ ടച്ച് ച്ചായി നിന്ന് കഴിഞ്ഞാല്, മഴയൊള്ള സമയത്തൊക്കെയാ നമ്മള് ഈ നെല്ലിക്ക പറിക്കാൻ പോണെങ്കില് നമ്മെക്ക് ഷോക്കടിയേക്കാനൊളള സാധ്യതയുണ്ട്.
മുട്ടിയിപ്പില്ല. മ് കൊറെച്ച് താഴെയാ നിക്കണെ.
ആഹ് ഇപ്പൊ ഗപ്പിമീനൊണ്ടോ നിങ്ങെക്ക് അവെടെ?
ഉം വെക്കെട്ടെ. പിന്നെ വിളിക്കാന്ന് ഇത്തിരി.
ആഹ് ശെരി എന്നാ ഓക്കെ.
ഉം